ആഹ് ആഹ സുഖ നിങ്ങക്കോ.
അസുഖം എന്തുണ്ട് വിശേഷം.
എന്താ എ ഇപ്പൊ മഴയില്ല പോയി. ഫീസവമായി പ്ത കൊണ്ടിക്കുന്ന.
ഇന്നെന്താ പ്രത്യേക ഫ ഭക്ഷണം.
പ്രത്യേക ഭക്ഷണം ഇവിടെ ഒരു കോയിുണ്ടായി കഴിഞ്ഞ അങ്പ്പ്. കോഴിക്കറിയും നെയ്ച്ചോറും കപ്പ.
തെരച്ച കോഴിക്കറിയ.
ആഹ് ബസ്തച്ചന്നെ എവിടെ എന്താ.
ഇവിടെ സോയാബീൻ കറി വാങ്ങണ അത്ര ഇന്ന്ധ അതെല്ലാം വാങ്ങാൻ പോകണ അത്രേ ഭർത്താവ് പണി കഴിഞ്ഞിട്ട് വരണോ അത്ര.
വന്നിട്ട് പോയിട്ട് സാധനം വാങ്ങി വന്നിട്ട് ആാക്കാൻ.
അല്ല ഫുഡ് ഇന്ന് കഴിക്കേണ്ട ഭക്ഷണ എല്ലാം ഉണ്ട് അങ്ങനെയല്ല ഇപ്പൊ ഒന്നാം തീയല്ലേ. സാധനെല്ലാം വാങ്ങണ്ടേ മക്കൾക്ക് സ്കൂളിലെല്ലാം കൊണ്ടോണ്ടേ അപ്പൊ ഇവ ഇപ്പ അത്രയും പോയിട്ടുണ്ട് ഇവരെ അമ്മായി ഇരപ്പുരം.
എന്താ പറ്റിയ.?
ആ അവർക്ക് ഈ വയറ്റിനല്ല എന്തല്ലോ ഇതാ ഒരു. എന്താ സ്തംഭനം അതുപോലത്ത ഉണ്ടല്ലോ പക്ഷേ? ഇംഗ്ലീഷമായിരുന്നു പിടിക്കുന്നില്ല അപ്പൊ ഹോമിയോയിലേക്ക് മാറ്റി കാണിക്കാം.
ആഹ് അപ്പൊ ഹോമിയോയിലേക്കക്ക് പോയിട്ടുണ്ട് ഇപ്പം. ഉം, ചായൊക്കെ കു ഇവിടെ ഉ. അമ്മ ഉണ്ട് ഉമ്മാമ്മയ ഉണ്ട് ഉപ്പാപ്പുണ്ട് ഇക്കാക്കിയുണ്ട് ഞാനും പിന്നെ താത്താ്ന്റെ മക്കളും. പിന്നെ എന്റെ മോള ഉണ്ട്ട്ടാ എൻന്റെ മോള ഉണ്ട്.
ആഹ മോക്ക് എത്രയായി ഇപ്പോൊ.
ഏഴു മാസം പൂപ്പയു നാളേക്ക്.
അപ്പൊ ഫുഡ് കൊടുക്കാൻ ഭക്ഷണം ക കൊടുക്കാൻ തുടങ്ങിയോ.
ആഹ് തുടങ്ങി തുടങ്ങി അത് പൂർത്തയപ്പ തന്നെ ഭക്ഷണംൊക്കെ തുടങ്ങി.
എന്താ കൊടുക്കാ രാവിലെ എല്ലാം.
ഓട്്സ് കൊർക്ക ആാക്കി കൊടുക്കും.
രാവില്ലയോ.
ഇമ്മച്ചൊക്കെ ചോറ്, അങ്ങനെ ഇപ്പ പിന്നിം അല്ലാ, കൈങ്ങൊണ്ട് നൽച്ചിട്ട് അങ്ങനെന്നെ കുടിക്കും.
അന്ന് കൂടെ ക്യാരറ്റ് അങ്ങത്തൊന്നും കൊടുക്കൂലാ, അതല്ലാം അധികളം പുഴുങ്ങീട്ട് കൊടുക്കല്.
പ്പം തിന്നല് കൊറവാണ്. അഓണ്ട് ഞാന് കറിങ്ങൊണ്ട് നൻച്ചിട്ട് അങ്ങനെ കൊട്ക്കും.
ആഹ്, അല്ല അത് എന്നാ മിക്സാക്കി അടിച്ച് കൊട് ത്തൂടെങ്ങനെ, അ അപ്പം പേസ്
അ അടിക്കുമ്പം കുടിക്ക്ന്നില്ല. ഇവിടുത്തെ ചെറിയ ജാറ് കംപ്ലയിന്റായിറ്റാല്ലെ, വെല്യ ജാർലടിക്കുമ്പം വെള്ളം ഒയിച്ചടിക്ക്മ്പം നല്ലോണം വെള്ളം പോലെയാവുമ്പം അതോക്ക് പറ്റുന്നില്ല.
അപ്പൊ വൈന്നേരം ന്താ കൊട്ക്കാ?
വൈകുന്നേരം, ഞാനിപ്പം വൈന്നേരം എന്തെങ്കിലും തിന്നെങ്കിൽ അതവക്കും അങ്ങട് കൊട്ക്കും. ബിസ്ക്കറ്റ് കൊട്ക്കല് കൊറവാന്ന്.
ബിസ്കറ്റ് ഓ കൊട്ക്കണ്ടാ, കുഞ്ഞിക്ക് താവും.
ആദ്യം കൊട്ത്തിനി. ഭർത്താവിന്റെ വീട്ടിലില്ലേരം അവര് കൊട്ത്തോ ൻ്റുമ്മയൊക്കെ. അങ്ങനെ കൊട്ത്തിനീ. പിന്നെ നല്ലല്ലല്ലാം വിചാര്ച്ചിട്ട് നർത്തി.
ആ ഏ ആ ത് കൂടും.
ആരോ റൂട്ട് കൊടുത്താ കൊഴപ്പൂല്ല്യ, അയില് പൻസാരേന്റെ അളവ് കുറവാന്നാ പറ
അഅ് ഉമ്മാമ്മമാരെ വിശ്വാസാ, അതെല്ലാം വെറും പൊട്ടത്തരാ, അയിലൊന്നും ഒന്നുല്ല്യ.
ഞാനെന്റെ വീട്ടിലെത്തിയാപിന്നെ കൊക്കത്തില്ല. അവിട്ന്ന് കൊട്ക്കും. എന്റെ വീട്ടിലെത്തിയാ പിന്നെ ഞാൻ കൊ
അല്ലാ, അത് പണ്ടെന്റെ എന്റെ വ് തരന്റെ മക്കള, അപ്പോ അത് രാവിലെ അതും കാപ്പിയും കൊട്ത്ത കുട്ട്യേളെ വായറ്റും നല്ലരീയില് ക്ഷെ, അതും നല്ലേല്ല. കുട്ടിക്ക് ശാ അത് കൊട്ക്കാൻ തെടങ്ങുമ്പോ കുട്ടിക്ക് ശ്വാസം മുട്ടുന്ന്. ഈ കഫക്കെട്ട് വെര്ന്ന്. ആഹ്! അതൊഴിവാക്കിയാതെല്ലാം റെഡിയാവും. അപ്പം ഈ മുത്താറിയോം, പിന്നേ വ വാ പിന്നെ ബ പഴത്തിൻ്റിതൊന്നും കൊട്ക്കൂലാ.
ഞാനോട്സില് പഴൊക്കെ മിക്സെയ്ത് അങ്ങനെ കൊട്ക്കും.
അല്ലാടീ, മറ്റേ കുന്നക്കായ, അ കായപ്പൊടി അതൊന്നും കൊട്ക്കൂലാ.
ഇല്ല. കായപ്പൊടി കൊട്ക്കണത്രേ, ഞാന് മുത്താറി വാങ്ങി വെച്ചിട്ട്ണ്ട്. പിന്നെ മയ
മൊ എല്ല മുത്താറിടെ കൂടെ ഗോതമ്പ് നുറുക്കില്ലേ അങ്കൻവാടീന്ന് കുട്ടി കിട്ടൂലേ?
ഇല്ല ഇവിടെ അമൃതം പൊടി മാത്രാന്ന്
അത് മൂന്ന്ഏ പിന്നെ അമൃത്തം പൊടി ആറുമാസം ആ അയിന്റെ മുമ്പില
അയിന് മുമ്പ് നുക്കോദബ്ബ് കിട്ടൂല
ആഹ്
സാധാ കൂതബ്ബ് അത് കോയിക്കൊടുക്കും ന്ന് നോൽമ്പാ. ഉം. ഉം
നുർക്കോതബ് നല്ല നമ്മള അവിടുത്തൊന്നും നല്ലതാ കിട്ടീട്ട് ണ്ടായേ
ഏ ഇവിടെ കഴിഞ്ഞ പ്രാസ്യം കിട്ടീനു ന്നു ഗോതമ്പ് അത് ഗോതമ്പ് ഇല്ലാത്തത് കൊണ്ട്
ആഹ് അല്ല ചെറിയ ന്നുർ ക്ക് ഗോതമ്പും ഈ മുത്താറി ഒന്നിച്ചിട്ട് അര അരച്ചിട്ട് കൊടുത്താൽ നല്ല അ ഹ അങ്ങനെ ക ഇത് വരൂല ഈ മഴയാലും നല്ല കത്തിൽ അത്ര ഇത് വരൂല ഇല്ലെങ്കി ഒരു ഇങ്ങനെ കഫക്കെട്ട് പോലെ വരുന്ന ഒരാള് ഞാൻ അങ്ങനെയാ കൊടുത്തെ മയ തിന്നു
അതെയ ഇവക്ക് പിന്നെ ഇപ്പ മഴക്കാല പിന്നെ പൊതുവേ ഒരു കൊതുവുർപ്പില്ല കൂട്ടത്തിലാണ്
ആഹ അഹ് കുട്ടിക്ക് മറ്റേ സ്കുളിക്ക്. ആ കനികു പനി കനിക്കൂർകൽ അയിന്റെ എല്ലാം നീര് കൊട്ക് കുട്ടി ക് പ്പം കഫകെട്ട് ഇറങ്ങൂലേ.
അതെയാ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒന്നും ട്രേ എയ്ത് ശ്രമിച്ചു
അല്ല അതല്ലാം നല്ലതാ അത് നമ്മക്കായാലും നല്ലതാ
എനിക്ക്‌ അയിന്റോന്നും രുചി പൊതുവേ ഇഷ്ടല്ല അപ്പൊ പിന്നെ കുട്ടികളെ അത് കേസ്റ്റ് ഇഷ്ടോ അറിയാത്ത ഹ് ഹ്
ക്ന്നഉ മറ്റ മരുന്ന് കൊടുക്കുന്നതിനങ്ങട്ട് ഏറ്റവും നല്ലയാണ് കഫ ഉണ്ടെങ്കെ അതങ്ങനെ ഒന്നെങ്ക് ഇതായിട്ട് പോന്നെങ്ക്
ഇതൊക്കെ ഓരോ സമയത്ത് വര്ല്ല ഫസ് ച്ചുടനെണ്ടായി
കുറുകൽ കു ആ കുറുകൽ വരുമ്പോ അങ്ങനെ കൊടുത്താല്. കുഞ്ഞിക്ക് നല്ലതാ ന്നാ പിന്നെ കഫു ഇല്ലതങ്ങ് പോയിക്കോളും അവര് വയറ്റിന്ന് പോകുന്നോള അതു അതും അയിന്റെപ്പര തന്നെ പോവും ആഹ്
ചോക്കണാപ്പി
ഒന്ന് നല്ലോണം ആവി കേറ്റീട്ട് അയിന്റെ നീര് മാത്രയിട്ട് കൊറച്ച് കൊടുത്താ മതി എന്നാലന്നെ അത് നല്ലതാ ഇപ്പ എല്ലാരും വേ ഏ ആവി കുടിക്കുന്ന കുടിക്കുന്ന യാ അത് ഇട്ട വെള്ളംന്ന് നധിക്കാ നമ്മള ഇടുട്ട നതിക്കാതെ ആ വെള്ളം കുടിക്കല്ല് നല്ലതാണോട്ട്
അതെയാ
ആഹ്
ആഹ്
അപ്പൊ രാത്രിത്തേക്കും ഫുഹെ ഫു ഭക്ഷണം ഉണ്ടാവും അല്ലെ
രാത്രിയിലേക്ക് കറിയാക്കി വെച്ചിനി ഭക്ഷണം ആക്കണം
ആഹ്
നൈച്ചോർ വക്കാന്ന് വിചാരിച്ചിട്ടേ
ഉം നീ എന്താ ഏഹ് പ്രത്യേകായിട്ട് ആക്കൽ ഭക്ഷണം ഭർത്താവിന് വേണ്ടി ഉം
ഭാർത്താവിന് വേണ്ടീന്ന് പറയാൻ എപ്പഴെങ്കിലും ആൾക്കീ മന്തില്ലും ഇഷ്ടാന്ന്. അങ്ങനെ അതൊക്കെ ആക്കും. ഇപ്പൊ പിന്നെ നാനിപ്പോ എന്റെ വീട്ടിലാ ഇള്ളത്. അതുകൊ മുന്നെ ഞാൻ വല്യാ അടുക്കളെകേറലില്ല
ഉം അങ്ങനെ
ഉം പിന്നെ ഒരു മാസത്തേക്ക് വന്നെയാന്ന് അവിടെ ഭർത്താവിന്റെ പങ്ങൾ പ്രസവി ഉച്ചതുകൊണ്ട് ഉമ്മ അവിടെയാള്ളത് പിന്നെ ഞാൻ ഒരു മാസം പോയിട്ട് വീട്ടിൽ നിന്നു ആഹ് ഇനിപ്പം ഉമ്മ വന്നിട്ട് അങ്ങോട്ടേക്ക്
അല്ല ഓരോരോരോര് കുട്ടിക്ക് ഓരോരോരോ ഭക്ഷണം ഒക്കെ പരിചയപ്പെ യാല് എന്നാ നമ്മക്കും നല്ലാ. എല്ലാം തിന്നോല്ലോ.
ആ, ഞാന് ഇവിടെ വന്നത് വന്ന് വരാ ശ്ശെ! ഇവിടെ വന്നതിന് ശേഷം ഞാന് ഓരോന്ന് കൊട് കാൻ തൊടങ്ങിയതാണ്. അവിടുന്ന് പിന്നെ എനക്ക് ഒന്നിനും സമയം കി
ആ ആപ്പ്ള് വേവിച്ചിട്ട് അങ്ങനെല്ലാം കൊട്ക്ക്ന്നാണാലോ.
ആപ്പ്ള് വേവിച്ചിട്ട് ഓക്ക് ഇഷ്ടൂല്ല. അത് ഞാൻ കൊട്ത്തോക്കി. അങ്ങനത്തെള്ള ഫസ്റ്റ് ടൈം കൊട്ത്തൂക്കി ഇഷ്ടൂല്ല. ഈ കുറ്ക്കിലൊക്കെ കൊട്ക്കും. ആ അത് ഞാൻ കൊട്ത്തിട്ടില്ല. നെയില് വാട്ടി കൊട്ത്തപ്പം നല്ലോണം കഴിച്ചിനി.
ആഹ്, ന്നാ ത് കൊട്ത്തോ നല്ല വെയിറ്റ് കൂടിക്കോ ഏ ഭാരം കൂടിക്കോളും.
സി തിലെന്നെ
മുട്ട മല്ലി ഇൻട്രൊഡ്യൂസ് ചെയ്താതീട്ടാ. അല്ല, ചെ ഒരു വയസ്സ്ന്ന് കാ ട്ക്കണ്ട. മുട്ടല്ലം നല്ല ഫുഡും കൊടുക്കാൻ തെടങ്ങിയാ നല്ലെയാ.
ആ മുട്ട, അതൊക്കെ ഞാൻ കൊട്ക്ക്ന്ന്ണ്ട്. ഞാൻ മെയിനായിട്ടീ രാ കൊട്ക്ക്ന്നധികം ഓട്സാന്ന്. ഇന്ന് കൊടുത്തയതാന്ന്. അതാ പെട്ടെന്ന് ഓട്സ് പർഞ്ഞെ.
ആഹ്‌, ഓ അത് വേം വെശപ്പ് വേം ദഹിപ്പിച്ചിട്ട് വീണ്ടും വെശക്കൂലേ?
പിന്നെ ഓനൊരു പതിനൊന്ന് മണിയാകുമ്പോക്കെ ഒക്കെ ആവുമ്പോ അത് കൊടുക്ക അത് കഴിഞ്ഞ പിന്നെ ചോറ് കഴിക്കാൻ വേറെ സമയായല്ല
ആ അത് ചെ ചെറുപയറ് കഞ്ഞിയെല്ലം കൊ കൊടുത്തൂടെ
ഉം
ചെറുപയർ കഞ്ഞിയൊന്നും കുടിക്കൂല
അത് ഞാൻ കൊടുത്ത നോക്കണത്ര
അത് കൊടുത്താ നല്ലയാ അങ്ങനെയല്ല കൊറച്ചായി നല്ലോണ്ണം അടിപ്പിച്ചിട്ട് നല്ലോണ്ണം അയാ പിന്നെ അത്ര പണിയില്ലല്ലോ
ഞാനീ ഇവിടെ എന്റെ വീട്ടിൽ വന്ന പിന്നെ ഞാൻ ഓരോന്ന് തുടങ്ങിയത് തന്നെ അപ്പൊ ഞാൻ ഓരോ പഠിച്ചോണ്ട്ക്കുന്ന് ഇപ്പൊ എന്തൊക്കെ കൊടുക്കണന്നൊക്കെ
ആഹ് അത് അതന്നെ നിനക്കും കഴിക്കാലോ ഒക്കെ ആക്കുന്ന തന്നെ ആക്കിയത് ഇച്ചിരിയാക്കുമ്പോ ഒന്നും ആവൂല സീലടിക്കന്നു അതു ആക്കാൻ ഇച്ചിരി കുക്കറൽ ഇടുമ്പോ
ആഹ് നോക്കി നോക്കണം ഓരോന്ന് പുതിയ ത കണ്ടുപിടിക്കണം
ആഹ് പുതിയത് ഓരന്ന് കണ്ടി ത്തണം ഒരു കാള് കുട്യേൾക്ക് അ മറ്റേ പ ഏഹ്
മുത്ത ഇഷ്ട കുറവാണ്
അത് വാമ ള്ള മല്ല ആക്കിയിട്ട് എടുകണേ ചോറിലെല്ലാം മിക്സ് ആക്കിയിട്ടോ ഇല്ലെങ്കി ദോശക് ദോശയെല്ലം കൊടുക്കുമ്പോ
ദോശ ഒന്നും തിന്നൂല്ല ദോശക്കെ അണ്ണാക്കില് പറ്റിച്ചു വെക്കും ലാസ്റ്റ് അത് തോണ്ടിക്കൊണ്ട് കളയാൻ
ആഹ് അത് കൊറച്ച് കഴിഞ്ഞിട്ടാക്കും അങ്ങനെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഈ പിന്നെ ചോറിലെല്ലാം പോ ചോറിലെല്ലം ഇതാക്കിയിട്ട് പൊട്ടിച്ച് വെച്ച മുട്ടച്ചോറ് പോലെല്ലാം അങ്ങനെ ഇച്ചിരിച്ച് കൊടുത്ത് താക്കണം
ഉം ആദ്യം ചോറും ഒക്കെ കോ റവന്നണ്ടയി ഇപ്പാണ് ചോറൊക്കെ ഒന്ന് കയിക്കാൻ തുടങ്ങിയത്. രണ്ടോട്ടം വാങ്ങിയാ പിന്നെ വായി നോക്കൂല അമുക്ക്
അഎന്നെ കൊടുത്ത് അ ക്യാരറ്റെല്ലം തിന്നിന്നത് നല്ല ആട്ടായിന് കൊറച്ച് വെയിറ്റ് എല്ലാം കൂടും ഉരുളക്കേങ്ങല്ലാം പുഴുങ്ങി മിക്സാക്കിട്ട്ല്ലാം കൊടുക്കുന്നതാണലുണ്ടല്ലോ
ആഹ് ക്യാരറ്റ് വാങ്ങി ആദ്യം തിന്ന് പിന്നെ ഓക്കെന്നെ മതിയായി
അല്ല പിന്നീന് വേവിച്ചിട്ട് മിക്സ് ആക്കിട്ട് കൊടുത്തു നോക്കിയോക്കണം
ആഹ് ക്യാരറ്റും ചോറും കൂടി ഒരുമിച്ച് ഉടച്ചിട്ട് അങ്ങനെ കൊടുക്കല് വേച്ചിട്ട്
ആഹ്
പിന്നെ
അതാ ആഹ് അ ഉം പിന്നെ വന്നോ സം ഇങ്ങനെ വർത്താനം പറയാൻ തുടങ്ങിയാ മോള്
ഇല്ല ചെല സമയത്ത് ഈ ഉമ്മ വിളിക്കല് അത്രേ
എന്റെ അനിയത്തിന്റെ കുട്ടിയുണ്ട് ബബ്ബബ്ബ തത്തത്ത ബാബ അങ്ങനെയല്ലാം പറയും ഓക്ക് നാലു മാസം എത്ര ഓക്ക് നാലു മാസം ഉം, ഇപ്പൊ കരിയും എടുക്ക് എട് ഓള് കമ്ഞ്ഞിട്ടില്ല ഇര്തിയ ഇര്ക് ക്ന്നുണ്ട് കമ്ഞ്ഞിട്ടൂല്യാ മുട്ടും കുത്തീറ്റാ നേരന്നെ ഉള് ഇരിക്കലാ ഇപ്പം എ ന്നെ ഇതാക്കുമ്പോ ആ ഇരിക്കാനാ തുടങ്ങുന്നുണ്ട് കമീന്നോ ഇല്ല മുട്ടും കുത്തുന്നും ഇല്ല ഇര് തീറ്റ കൊറേ സമയം ഇരിക്കുന്ന്ണ്ട് ഓളന്നെ നീക്കാൻ നോക്കാംആ അതോരു കുട്ടെ
ഇവള് പിന്നെ നാലു ഇരിക്ക്യാൻ തൊട് അല്ല കമിയാൻ തൊട്ങ്ങി.
ആ ഇവ എന്റെ മോള് അങ്ങനെയായിരുന്നു ഓള് ഒറ്റടിക്ക് ഉം പെരങ്ങാതെ ഒറ്റ നിക്കലുന്നു ഒരു ഒരാള് സ്കിപ്യ്യു അ മോന് നല്ല സ്‌ലോആയിരുന്നു പക്ഷെ മോളെലോം മുക്കീയിട്ട് പേരങ്ങിട്ട് ട്ട് അപ്പിട്ടാ മുട്ട് ഇങ്ങനെ ഒരു കറക്കോലോ പരങ്ങണ്ടാനല്ല കറക്കല്
ഹ്അ ആഹ് ഒരു മോനും മോളുവാ ഇല്ലേ?
ആ എന്നാ ശരിടി വിളിക്കാ
ഇന്നാല് എഞാൻ പിന്നെ വിളിക്കേ
ആഹ്
ആയിക്കോട്ടെ ന്നാല്
ഒക്കെ